ഉ ഹലോ ആഹ കേക്ക് ആഹ കേക്ക്ണ്ട്ട്ടാ
ആ ന്താ വിശേഷം
സുഖായിരിക്കണ് എന്താണ് അവിടെ പരിപാടി
വ വല്യ പരിപാടിയൊന്നുംല്ല ഇ വിടെ കിടക്ക ആ ഫ്രീയപ്പ ഇങ്ങനെ ചായകുടി കഴി
ആഹ എന്തായിരുന്നു കടി
ആ മക്കൾ സ്കൂളിട്ട് വന്നപ്പോ പിന്നെ ഉം അവിടെ ചായൊക്കെ കുടിച്ചോ
ചായ കുടി കഴിഞ്ഞു കുട്ടികളൊക്കെ വന്ന്
ഉം പിന്നെ എങ്ങനെയണ്ട് കാലാവസ്ഥൊക്കെ എങ്ങനെ? ണ്ട് മഴ ഉണ്ടോ?
ഇല്ല മഴയില്ല കെട്ടിക്ക്ണ്
ഉം
അവിടെ മഴ ഉണ്ടേ?
ഏഹ്
ഇവിടെ ഇങ്ങനെ മൂടി കെട്ടി നിൽക്ക നല്ലാതെ മഴ പെയ്തിട്ടില്ല ആ മൂത്തത് മേളാണ് രണ്ടാമത്തത് ആൺകുട്ടി മൂന്നാമത്തതും ആൺകുട്ടി
എന്താ ലിപ്റ്റിക്ക് എന്താ ഉപയോഗിക്കലുണ്ടോ മോള്
ഏഹ് ഫംഗ്ഷന് ഒക്കെ ഉപയോഗിക്കലുണ്ട്
കുട്ടൊള് അത് ഉപയോഗിക്കാതെ പുറത്തിറങ്ങൂലല്ലോ അതുകൊണ്ട് ചോദിച്ചോട്ടെ
ആഹ് പെട്ടെന്നരു ലിപ്സ്റ്റിക്ക്മ്മെ കേയറിയത്
എന്ത് അ അത് ഞാൻ അങ്ങനെ ചോയിച്ച്
വെറുതെ തമാശക്ക് ചോയിച്ചതാ ആഹ് അത് ഞാന് യു ഞാന് സ്ഥിരായിട്ട് പൊറത്തെറങ്ങുമ്പോ യൂസെയ്യല് ഇണ്ട് ത് മോൾക്ക് അങ്ങനെ കൊടുക്കലില്ല എന്തേലും ഫംഗഷനൊക്കെ വരുമ്പോ ഇങ്ങനെ യൂസ് ചെയ്യും
ചോയിക്കാൻ കാരണം സ്കൂള്ന്നല്ല ആഹ് ഇവ് ഞ ഇവിടെയൊക്കെ സ്കൂളിലൊക്കെ സ്കൂള്ന്നൊക്കെ നിയന്ത് നിയന്ത്രണം വന്ന്ണ് അതാ ഞാൻ ചോയിച്ചേ
അതെ ഇവരിക്ക് അങ്ങൻ ഇതൊന്നും പ നമ്മക്കിത് സ്കൂളിൽക്ക് ലിപ്സ്റ്റിക്ക് ഇടലില്ല ഇത് ചെറിയ ക്ലാസ് ആയതോണ്ടെ ഇപ് അപ്പൊ അവര്ക്ക് അങ്ങനത്തെ അങ്ങട് ബ്യൂട്ടി കോൺസെഷ്യസ് ആയിറ്റില്ല ചെറിയ ക്ലാസ്സല്ലേ ഏഴിലല്ലേ ആയിറ്റൊള്ളൂ അപ്പൊ ഇനി കൊറച്ച് പ്രായപൂർത്തിയൊക്കെ ആയേന് ശേഷല്ലേ ഇപ്പൊ അവരിക്ക് ഇത് സൗന്ദര്യബോധം വരാ
ആഹ് ഇന്നാ ഇവ് ഞങ്ങ് ഇവിടെ ഞങ്ങളവിടെക്കെ സ്കൂളില് ചെറിയ കുട്ടിയേക്കെന്നെ ക്ലാസ്ണ്ട് ഞാനിട്‌ന്നേന് ഞങ്ങക്ക് ആഹ് രക്ഷിതാക്കൾക്കും അയിന് ഇത് വ തന്ന്ണ്
ആഹാ എന്താ അങ്ങനൊരു നിയന്ത്രണം പെട്ടന്ന് ല്ലേ
അതെന്താച്ചാല് അയില് ആഹ് അത് ഉപയോഗിച്ചിട്ട് മാരകമായ രോഗങ്ങള് ക്യാൻസറിന് വരെ കാരണവണ്ട് അത് ഉള്ളിലേക്ക് പോയിട്ട്ന്ന് കുട്ടികള് ഭക്ഷണം കഴിക്കുമ്പോ ഒന്നും കഴുകണം ഇതാക്കണൊന്നും കുട്ടിയേക്ക് അറിയൂല്ലാല്ലോ
ആഹ് അതെ അതെ സംഭവം അത് അങ്ങനെ തന്നെയാണ് പഷ് അതൊന്നും നോക്കാതെപ്പോ എല്ലാരും യൂസ് ചെയ്യന്നെയാണ് പിന്നെ മ് ഏഹ് കഴിയുന്നതും നമ്മൾ ഈ ലോക്കൽ ബ്രാൻഡസ് ഒന്നും വാങ്ങാത് തെ കൊറച്ച് നല്ല സാധനങ്ങൾ വാങ്ങിയാ കൊറച്ചൂടെ ച്ചാല് ഏഹ് ഇതുണ്ടല്ലോ ലിബ്ബാമ് അങ്ങനെ ഹോം മെയ്ഡ് ആയിറ്റ് ഇണ്ടാക്കണണ്ടല്ലോ ബീറ്റ്റൂട്ട് ആയിട്ട് ഇണ്ടാക്കണതും
മ്-
അങ്ങനെ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ മറ്റേ ലിബ് ലിബ്ബാമോ അങ്ങനെ എന്തെങ്കിലും- കെ യൂസ് യ്യാം - ഇവിടെ സ്കൂളൊന്നും അങ്ങനത്തത് വന്നിട്ടില്ല ഇനിയിപ്പോ ചെലപ്പ പതുക്കെ വരാനുണ്ടാവും-
ഉ അപ്പം സ്കൂള് മക്കള് എമ്മീ-
എനിക്ക് തോന്നണ് ഈ- ഇതിലെ ഈ ആട്രസ്നസ്- സിനിമാ നടന്മാർക്കും നടിമാർക്കുംക്കെ ഈ ക്യാൻസർ പറഞ്ഞ ചെലപ്പോ ആകും- അതുകൊണ്ടൊക്കെ തന്നെആവാം ഒട്ടുമിക്ക നടന്മാരെ എടുത്ത്- ത്ത നോക്കിയാലും ഒര് ഒരുവിധം ക്യാൻസറാണ്
ആ കൂടുതലാക്കും അതന്നേണല്ലോ അപ്പൊ ചെറിയ മക്കള
ലൈറ്റിങ്ങിന്റെ ആ ലൈറ്റിങ്ങിന്റെ പ്രശ്നം കൊണ്ടും വര്ന്ണ്ട്
ഉം കുട്ടികള് കൊറെേ അത് ഉള്ളിലേക്കും ണ്ടാക്ക്ണ്ട് മ
ഉള്ളിലേക്ക് പോവാണ് ആ ആ അതെതെ ഇപ്പൊനിക്ക് തോന്ന്ണ് നമ്മളെ ചെറു പ്പത്തിനേക്കാട്ടിം കുറച്ചൂടെ അപ്ഡേറ്റ് ആയിരിക്കുഞാൻ ഇതൊന്നും ഉപയോഗിക്കാതെ പുറത്ത്ക്കെറങ്ങാത്ത ആൾക്കാര ആയിരി രിക്കണപ്പോ
വാട്സപ്പ് ഞങ്ങളകത്തില് ഇല്ലല്ല ന്റെ മോളുപയോഗിക്കു അയെന്നെ പ്പൊ മോള് ഏയാ ക്ലാസ്സ്
അ ആ എഴിലത്തിയൊരു ക്ക് ഉപയോഗിക്കലണ്ടാള്
ആ എങ്ങനെയൊ ഈ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോ ഉപയോഗിക്കൂ
ആ സ്കൂളിൽ പോകുമ്പോ ഉപയോഗിക്ക്‌ണ്ടാ
പ്പം ഉപയോഗിക്കൂല
ആ ഇയാളും പ്രായപൂർത്തിയായ ആ വെയ്റ്റിങ്ങിലാലേ എന്നെ പോൽതന്നെ മൂത്ത മൂള എഴില
അല്ലല്ല മോള് ചെറുതാ മറ്റേ മൊ രണ്ടു ആൺകുട്ട്യാളാ
ഏഴാം ക്ലാസി പഠിക്ക്‌ണ പെൺകു
ആപെൺകു ഓള് ചെറുതാണ്
ആആ
വേ ഏ അവിടെ ആയോ
ഇല്ലില്ല കൂടെള്ളവരൊക്കെ ഏകദേശൊക്കെ ആ അതെതെ കൂടെള്ളോരൊക്കെ ഏകദേശം റെഡി ആയി
ടെൻഷനാണ്
ആ അതന്നെ ങ്ങക്കാ ഫസ്റ്റ് എക്സ്പീരിയൻസല്ലേ
അതാവുന്നില്ലേ
അതല്ല ങ്ങക്ക് വേറെ മോളില്ലല്ലോ
ഇല്ലല്ല ഒരു മോളേള്ളൂ രണ്ട്
ആ ആ അതോണ്ട് നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട് ഈ ഒരു വെഷ് ഷ്മണ്ട് കൂടപ്പർ മൂപ്പരടെ എല്ലാതോരൊക്കെ ആയിട്ടുണ്ട്ട്ടോ കൂടെള്ളവരൊക്കെ ഒരു വിധായിട്ടുണ്ട്
ആ വളെ കൂടല്ലോൽക്കുവായിന്ന് പറഞ്ഞേക്ക ഇപ്പൊയ്ന് കുട്ടേ മു വേ ആവുന്നുണ്ടല്ലോ പണ്ടത്തെ പോലൊന്നല്ല
ആ പക്ഷെ നമ്മള കുറച്ചൊക്കെ പാരമ്പര്യം കിട്ടുന്നല്ലേ പറയണ
ആ ഇന്ക്കൊക്കെ ആണോ ഇൻക്ക് പത്താം ക്ലാസ്സ്‌ന്നാ
ആ അപ്പൊങ്ങക്ക് ഇനി സമയണ്ട്
ന്നാലും ഇൻക്കൊരു ഉള്ളിലൊരു പേടി ഇൻക്ക്‌ ഭയങ്കര ബുദ്ധിമു
തന്നെ വളർച്ചെലെന്തെങ്കിലും ഇത്ണ്ടാ വ്യത്യാസങ്ങള്ണ്ടോ അതേ
ആ
ഇവിടെ ആൾക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും കാണാനില്ല
മാറ്റങ്ങളൊക്കെ ഉണ്ട് കണ്ട് തുടങ്ങിണ്ട്
ആ ആഹ് ഇയാക്ക് അങ്ങനെ വളർച്ചെല് ഒത്ത് വല്യ ചേഞ്ചസൊന്നും തോന്ന്ണെല്ല അതുകൊണ്ട് ഞാൻ കുറച്ച് സമാധാനിച്ചിരിക്കുന്നു
ഉം ഇപ്പം മോളെ കാണുമ്പോ എല്ലാരും ഇങ്ങനെ എന്നോട് പറയും ശ്രദ്ധിച്ചോട്ടോ ശ്രദ്ധിച്ചോട്ടോ ന്ന്റയും
ഓ ഒ ശെരി
ക്കാണെങ്കിൽ അങ്ങനെ ആയാല് രണ്ടു ഈസം കെടന്നോടത്തുന്ന് എണീക്കാൻ കയ്യേല്ലേ
ആഹ് ഇന്റെതും അങ്ങിക്കോ തന്നെയാണ് അതൊക്കെ ആയിക്കയിഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടല്ലെ
ആഹ് അപ്പൊ മക്കള അങ്ങനെ ആവുമ്പോ വാവോ ആഹ് എനിക്ക് ശർ ണ്ട് കാലൊക്കെ ഇങ്ങട്ട് വ കാല് കടഞ്ഞിട്ട് ഭയ ങ്കര അസസ്തോതെ ഉം വേദനനോട് ഞാന് എന്താ കാട്ടണ്ടെന്നറിയില്ല
ആഹ് ആഹ് അതന്നെയാ അതൊന്നും കിട്ടാതിരിക്കട്ടെ
ഉം അപ്പൊ ഇനിക്കൊരു ടെൻഷനാ ആ പേടി
ആഹ് ആഹ് ആഹ്
പഷേ ഓളെ ഉപ്പന്റെ പെങ്ങൻമാർക്കൊന്നും പ്രശ്നല്ല
ചെലവർക്ക് ഇത് അറിയ പോലുംല്ലന്ന് പറയും
ആഹ് അതന്നെ ഉപ്പന്റെ പെങ്ങൻമാർ സഹോദരിമാർക്കൊന്നും ഒരു കൊഴപ്പൊല്ല ഒലെകൂടെ അങ്ങോട്ടേക്കായാല് ഒരു പ്രശ് ഒന്നുല്ല
എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്ട്ടോ കല്യാണത്തിന് മുമ്പൊക്കെ ഭയങ്കര പെയിന് ആരിക്കും പഷേ ഇപ്പൊ കല്യാണം കഴിഞ് ഇപ്പോ വീടൊക്കെ ഈ സെപ്പറേറ്റ് ഇപ്പ വേറെ ആരും ഇല്ല അപ്പൊ അത് കൊണ്ട് ഇപ്പൊ ഞാൻ വേദന ഒന്നും മൈന്റ് ചെയ്യാതെ എല്ലാം കഴിഞ്ഞിട്ട് ഒര് ഭാഗത്ത് കേടക്കലാണ് അപ്പൊ നമ്മ പറയില്ല താങ്ങാ ഉം ആളുള്ളപ്പോഴാണ് തളർച്ച ഉണ്ടാവൊള്ളൂന്ന് അപ്പൊ അങ്ങനെല്ല അങ്ങനെ കൊറച്ചോരു വ്യത്യാസം ഇണ്ട്
കഴിയുമ്പം കൊറച്ചൊരു മാറ്റണ്ട്
ആഹ്
എനിക്ക് ഫസ്റ്റില് ഞാൻ പ്രസവിച്ചയ്ന്ന് അപ്പം ഒരു മ ഇങ്ങനെ ഒരു കൊറവ്ണ്ട് രണ്ടാമത് സിസെറിയൻ കഴിഞ് പിന്നേം കൂടി മൂന്നാമത് സിസറിയൻ കഴിഞ് പിന്നെ അധികംആനെനി
ആഹ് ആഹ് എനിക്ക് അതെ
ആഹ്
ആയെന്തെ
അയ് ഇങ്ങനെ ഒര് മോഴണ്ടന്
ഇപ്പൊ എത്ര ഏയ്ജ്ണ്ട്
ഇൻകോ മുപ്പത്
മുപ്പത് വയസ്സിലാ ഇത് റിമൂവ് ചെയ്തത്
ആഹ്
ഒരു ഇപ്പൊ ബ്ലീഡിങ് ഒന്നും ഇല്ലല്ലേ ഇങ്ങക്ക് മൂവ് ചെയ്തകൊണ്ട് പിന്നെ മെൻസസും ഇതൊന്നും ഇല്ലല്ലെ
അയിന ഈ ഇനിക്ക് ആഴത്തന്നെ കൊറ ദിവസം ഉണ്ടാവും ചെയ്യും
ആ ആഹ ഓ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അത് റിമൂവ് ചെയ്തന്ന് പറഞ്ഞപ്പോ ഭയങ്കര വിഷമം
ഉം അക്കെ കയിഞ്ഞ്
നിങ്ങക്ക് ചൂട് കൂടുതലുണ്ട അതുകൊണ്ട്
ആ ഒന്നുല്ല അല്ലാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഒണ്ട് വേദനൊക്കെ ഒണ്ട് നല്ലോണം- ക്ക് ഇങ്ങനെ രണ്ട് മൂന്ന് ഓപ്പ്- പ്രശ്നം ഇങ്ങനെ വന്നേനോട്ല്ല ബുദ്ധിമുട്ടുണ്ട്- ചൂട് കൂടുതലൊന്നുല്ല ഉം-
ഡ്രസ്സ് റിമൂവ് ചെയ്താലീ ചൂട് കൂടും ന്നൊക്കെ പറയും-
ആഹ് ഓരോരുത്തർക്കും ഓരോ ശരീര പ്രകൃതിന്റെതാ എക്ക് കുഴപ്പൊന്നുല്ല ഇപ്പല്ല-
ആഹ് ആഹ് -
ക്ക് ല്ലാത്ത ബുദ്ധിമുട്ടൊക്കെ ഇണ്ട് വേദനയാണ്- പുറം വേദന ഒണ്ട് നല്ലോണം പൊറം വേദന-
ആഹ് ഇത്രയും സർജറി കഴിഞ്ഞിട്ട് എങ്ങനെയൊണ്ട്-
ഇപ്പന്നുല്ല ഈ പൊറം പൊറം വേദനയ്ണ്ട് കാര്യായിട്ട്-
അതെ മറ്റേ ബാക്ക് പെയിൻ ഇണ്ടോ?
അതന്നെ അതന്നെയൊണ്ട് പൊറം വേദനന്നെ ബാക്ക് ബാക്ക് പെയിൻ തന്നെയാണ് കാര്യായിട്ട്- സ്റ്റിച്ച് ചെയ്യണത് യിനീപ്പ സ്റ്റിച്ച് ചെയ്യാനൊന്നും മെഷീന്മേ ഇരിക്കാനൊന്നും കഴിയൂല-
അതെ കൊറച്ച് സമയയൊന്നും ഇരിക്കാൻ പറ്റില്ല-
പത്ത് മീറ്റ് ഇരിക്കുമ്പോത്തിന് ബാക്ക് പെയിന ഭയങ്കര അസ്വസ്ഥതയാ-
അപ്പൊ ഇരിക്കുമ്പോഴൊക്കെ
എപ്പഴും ഇരിക്കും വല്ലാതെ നമ്മള് ബാലൻസ് ഇങ്ങനെ ഇരി- സ്റ്റിച്ച് ചെയ്യുമ്പോ നമ്മള് ഒന്ന് ഇങ്ങനെ ഇതില് ഇരിക്കുവല്ലോ സ്റ്റഡി-
ആഹ് പുതിയ് ഇപ്പൊ ട്രാവലിങ്ങിലൊക്കെ ഇണ്ടോ
ആ ട്രാവലിങ്ങിലും ഒണ്ട് അത് ഞാന് ബൈക്കും മേലെ കൊറച്ച് അഞ്ച് മിനിറ്റ് പോകുമ്പോ- എനിക്ക് കഴിയൂല
ആ ഹ് ആഹ് ഓക്കെ ശരി